വലൈക്കമുസ്സെലാം എന്തൊക്കെണ്ട്
എന്താ നല്ല സുഖം.
ഉം
മ്മ് ചുമയൊക്കെ തുടങ്ങിയോ. ഹും
പിന്നെ എന്തൊക്ക ഇണ്ട് റസ്റ്റിലാ.
ഏ ചൊ ആഹ് അത് കഴിഞ്ഞു ചുമയൊക്കെ തുടങ്ങി വെച്ചു
ഇല്ല ചുമ ചുമ അ തുടങ്ങി അത് ഞാൻ അടുപ്പത്തെ ഒരു ഇത് വെച്ചിനി ചട്ടി വെച്ചിനി അത് പൊകഞാൻ
ഏഹ് അത് സരി. എത്തപ്പണ്ടാക്ണ കുട്ടിയേക്ക് കുട്ടിയെൾ വരുംമ്പോത്തിനോ?
എല്ലാ. ഉം ഞാനൊ ചൂട് ഇത് ചൂടാക്കാനും വാണ്ട്യേ ഉം ഗു കുട്ടിയേള് വരുമ്പോ ഒന്നും ഉണ്ടാക്കലൊന്നുല്ല്യ. ഇപ്പങ്ങനെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കൽല്ല.
എത്ത കു കുട്ട്യേള് വരുമ്പോത്ത് അല്ല
ഞാന് രാവ് രാവിലത്തെ കറിണ്ടായി നി പ്പ അതൊന്ന് ചട്ടി ല് ഇതിട്ടൊന്ന് ത തളപ്പിച്ചക്കട്ടെ മുട്ടക്കറി വെച്ചതേ. അപ്പാ ചട്ടി അടുപ്പത്തെ ച്ചാണ്ട് ഞാന് ഫോണ് മ്മക്ക് നിന്നപ്പളേ അത് പൊകഞ്ഞി ഭയങ്കര മറ തിയാണല്ലോ ഇങ്ങക്കൊക്ക ണ്ടോ മറതി എന്തൊരു മറദിയാണ് നല്ല മറതിയാ ഉം എന്താ പിന്നെ. മ ക്കളൊക്കെ വരാനായോ?
മക്കള് വരാനാ നാലെണ്യാവും ഒരാൾ വരണെങ്കി ആ നാലണ്യിയായി.
ഉം ഉം ചോറ് രാത്രിയെക്കൊക്ക ഫുഡ് ഒപ്പന്ന ഇണ്ടാക്കല ഉം പിന്നെ രാത്രി ഒരു പണിയുല്ല.
ഏ ഏഹ് രാത്രി വൈന്നാര പിന്നെ വേറെ പണിളൊന്നുല്ല ഒക്കെ രാവിലേക്കെത്തെ ട്രിപ്പില് കജ്ജും.
ഏഹ് വൈകുന്നേരം എന്താ ചായക്ക് എന്താ ഇണ്ടാക്ക്?
ചായ്ക്ക് കുട്ടിള് വരുമ്പോത്തിനോ?
ആഹ്
കുട്ടിള് വരുമ്പോ എത്തു ഇണ്ടാക്കൽല്ല ഓൽക്ക് ചായ കുടിച്ചു ചെലേപ്പ ഓൽക്ക് ചായ മാ ണ്ടറിയിൻ
ഉം ഉം ശെരി മഴ ഇല്ലല്ലേ മഴ ഇല്ലല്ലോ ഇപ്പം. മഴ ഈപ്രാവശ്യം കൊറവാണ്. രാ ഉം രാത് ആ ഇന്നു ഇന്നു ആ നല്ല വെയിലെ ഇന്ന്, ഇന്നലെ, മി നിയാന ഒക്കെ നല്ലവിടെ ഉച്ചായിട്ട് അല്ല പെയ്യല്ല പക്ഷെ രാത്രി മഴ പെയ്യും ഉം പിന്നെ എന്തൊക്ക ഇണ്ട് പിന്നെ പുൊറത്തക്കൊ ഒന്നും പോവലില്ലയാ
വേക്കല്ലേ
ആഹ
ആഹ കശല് ഏർവാടി പോയിന് ഇ കുട്ടികള കുട്ടികള എണണം പഠിച്ചാൻ പോവല്ലേ വരത്ത ചെയതു
അല്ല ഏർവാടിൽ ഇങ്ങനെ ഇങ്ങനെ ബസ് ഇങ്ങനെ നമ്മള് ഇപ്പ ഉണ്ടല്ലോ ഇങ്ങനെ ബസ് നമ്മള ഉ പോണ മാതിരിപ്പ ഏജന്റുമാര് കൊണ്ട പോണം അങ്ങനെ പോയ അത്
ആ അങ്ങനെ തന്നെ പോയത്
ആ
ഓല കോഓല കോല കൂടെ പോയി
പോണ നി
അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരാ ആക്ക്
ഒരാക്ക് അപ്പൊ കുട്ടികളുണ്ടെങ്കില് കുട്ടികളുണ്ടെങ്കില്
ചെറിയ പൈസ വേണ്ട
വേണ്ട ഉം ഫുഡ ഒക്കെ കിട്ടും ഏ വയസ്സ വരെള്ളകുട്ടിയ ആ ഉ
ഏ് വയസ്സായി കുട്ടരങ് അല്ല ഈ ഴ വയസ്സായി കുട്ടി നമ്മൾ കൊണ്ട് ടയാലി ആ കുട്ടിക സീറ്റ് ഇരുത്താൻ പറ്റുക മടിയിരുത്തണ്ടിരും
ആ ശരി ആ എല്ലാ ഫു ഫുഡൊക്കെ കിട്ടും
ആ ഫുഡ് എല്ലും എല്ലാം പ്രിയ പോയ മൂന്ന് ദിവസം വറുത പോയിട്ടത്താി
ഉ എന്താ അവിടുത്തെ വിശേഷം ഞാൻതുവരെ അവിടെ കണ്ടിട്ടില്ല എന്തൊക്കെ അവിടെ പല സംഗതി ഉണ്ട് എന്റെ ഹസ്ബൻറിിന്റെ അമ്മ പോയിന് അപ്പൊ അത്ങ്ങനെ പറയണകേട്ടവടെ പോയി കാണണം റബ്ബേ, ഓരോരുത്തരെ കണ്ടാലെ മ്മക്ക്
ആ
ഇപ്പോ സ്വർഗ്ഗത്തിലാണ് കറി. ഉം
അതെന്നെണ് സത്യത്തിൽ അവസ്ഥതാ അയുടെ
ഉം എന്താ കാര്യായിട്ട് ഇങ്ങനെ ഈ അസു ഭ്രാ അങ്ങനെ ഇ അങ്ങനെ പർഞ്ഞെ ഇങ്ങനെ മാനസികമാ രോഗികളെ അങ്ങനെ അവ് അതാണ് കാര്യായിട്ട്
ഗി അല്ല ഒര് ശരി ക്കിനും ഓൽക്ക് സിഹ്റ് ചെയ്തെച്ചതാൺ അത് ശെരിക്കും ആ ഓൽ മാൻസികായിട്ട് വന്നതല്ലാ ഓൽ ചെയ്തെച്ചതാ
ഉം ഉം ആ ആ ഇന്നട്ട് അയുടെ വന്ന്ട്ട് എന്താ ചെ
ഇവടെ വന്നാണ്ട് പിന്നെ ഒര് യാളെ കൊണ്ട് ഒര് യാ കി ആളെ പേരും ഉൽപ്പും വീടും സ്ഥലോം ഒയുടെ പോയി ചെയ്തൊക്കെ വുൾച്ച് പറിം
തന്നേ ഉം ഉം ന്നട്ട് പിന്നെ അയിമെൽ അമ്മക്ക് മാറ്റം കി കേക്കും ഉം പിന്നെ ഇപ്പ എന്താ അയുടെ ഇള്ളേ അമ്മൾ പള്ളികൾ സിയാറത്തെയ്യെ
ആ ഒര്പാട് പള്ളികൾ ഇണ്ട് അയ് സിയാറത്ത് ചെയ്യാ ഒര്പാട് മഖാമുകൾ ഇണ്ട്
ആ ആ
ങ്ങൾ പോവുമ്പോ കൊർച്ച് പോകുമ്പോ അമ്മൾ ഓലെകൂടെ പോണം പോണോ കൊണ്ടോണോലെ കൂടെ പോണം
ആ ഇന്നാലെ എല്ലോട്ത്തും ഓല് കാൺച്ചെരൊള്ളു ഉം ആ ഓലൊക്കെ അയ് അമ്മൾ അഹ് പോണെന് അൻ അൻസെര്ച്ചെല്ലാ ക്ലാസുകളും തരാൻ മതി
ആ തെ ഓരോ സ്ഥൽത്ത് പോവ്മ്പോ ആ സ്ഥൽത്തെ ചരിത്രങ്ങൾ പർണെരും ഉം അയ് പോയി കാണം. കണ്ട് കണ്ട് അനുഭവിച്ചാ എത്താ ഇങ്ങൾ പോവാഞ്ഞെ
ഏ ഞായു അമ് ഞമ്മക്കൊക്കെ ചെറിയ മക്കളും ഇതൊക്കെ ഇള്ളെയ് അല്ലേ ഇവടെ ന്നു വെച്ച് നമ്മളെ പുയാപ്പ്ള്ളാര് പറിയാവും ആയില്യ ഇങ്ങൾക്കൊ പോവാനൊന്നും ആയില്ല അയിനൊക്കെ ഇഞ്ഞും ഇണ്ട് ടൈമ് ഇണ്ട് പറിം അല്ലാതെ കുട്ടെളെ എല്ലാരിം ആയിട്ടൊന്നും ചെർതിൻ ഇപ്പോ മൂ മൂന്ന് മൂന്നര വയസ്സ് എൽ കെ ജി ചേർത്തി വെൽ വെൽ തിന് ഇരുപത് വയ്സ്സും ആയിണ്
അയെന്നെ അങ്ങനെ കാട്ടിയാ മതി പിന്നെ വണ്ടിമെൽ എത്താ വാ വണ്ടി പോവുമ്പോ കുട്ടാളെ കൊണ്ട് പോയാലല്ലെ പയ്യ അല്ലെ മട്ടത്ത് പോയി പോരാ നല്ല നജ്തും തിന്നാൻ ഇണ്ടാക്കാനും വെള്ളം ഇണ്ടാക്കാ ചിലർക്ക് പതിമൂന്ന്‌ വയസ്സോക്കായ പിന്നെ പാകായല്ലോ. ഒരു ക്ക് പറയേണ്ട കാര്യങ്ങൾ അത് തിന്നാൻ കൊടുത്ത് ഇത്താ നിന്നോളൂക്കെ ചെയ്യല്ലോ പിന്നെ ഓക്ക് സീറ്റും വേണ്ട.
ആം
എനക് മേണ്ടാ
അപ്പൊ ഇങ്ങനെ പറയേണ കേക്ക് അതേമാതിരി ഇന്റെ ഒരു ചെങ്ങാഴ്യിച്ചി പോയിഞ്ഞീ അപ്പോൾ ഓള് എനക്ക് മൂന്ന് മൂന്ന് പെൺകുട്ടിയാളാണ് ആണ്. ആദ്യ മൂന്ന് പെൺകുട്ടിയാള ഇനി പിന്നെ മൂന്നാമത്തോക്ക് പത്ത് വയസ്സ് കഴിഞ്ഞേന്റെ ശേഷാണ് ഇപ്പൊ മോനെ ഞാൻ പ്രസവിച്
മ്മ്
ആ അപ്പ ഓള് എനക്ക് വായിറ്റുള്ള സമയത്ത് ഓള് പോയിന്ന അപ്പോ ഓള് അടെ പോയപ്പോ എന്നോടറിഞ്ഞ് വിളിച്ചറഞ്ഞ്‌ അങ്ങനെ ഇങ്ങനെ ഇത് ഒരു പിന്നെ അവ പോയി വന്നതിന്റെ ശേഷം പറഞ്ഞജ് അവിടെണ്ട് ഈ പാവപ്പെട്ട അഗതി ഇങ്ങനെ അവക്ക് ഓൾക്ക് ഭക്ഷണം കൊടുക്കണത് അങ്ങനെ ഒരു എന്താ ഒരു മനസ്സക്ക് എന്തോ ഒരു സംഖ്യ ജ് നീർന്നാളാ എന്നിട്ട് അവിടുക്ക്ന്ന് വെച്ചിട്ട് ട്ട് നീർന്നാള അവിടു അങ്ങനെ നീർന്നാ നമക്ക് എന്തോ നടക്കും അന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്ക നൊക്കെ പറഞ്ഞോളു ഒച്ചതെരിഞ്. അനെ പിന്നെ ഞാൻ അതേമാതിരി നീർന്നും ചെയ്ത് പിന്നെ പിന്നെ എന്റെ അമ്മായിമ്മ പോയത് പിന്നെ അമ്മായിമ്മ എന്റെ കൊടുത്തയച്ചു
ആഹ നെർന്നപ്പോ ശരിയായോ?
ങാ എന്നാ മോനെ കെട്ടീല്ലേ.
അത് ശെരി മോന ഉണ്ടകാന എന്തു പറഞ്ഞെ നിന്നെ
അതെ. അതെ ഓള് വിളിച്ചു പറഞ്ഞത് വയറ്റി വയറ്റിലള്ള സമയത്ത് പോയി വന്ന അപ്പോടള് പറഞ്ഞെ എന്തും നടക്കും. ഒരു മോനാവാനും വേണ്ടി ഒരു നിയത്താക്കിയ സംഖ്യാ അറഞോണ്ട്. എം അങ്ങനെ പറഞ്ഞു വേണേ ഒത്തിയി വായ്പാടൊക്കെണ്ട്ബടെ. മ്മ് മ്മ് ആ അതന്നെ അപ്പൊ ഭയങ്കര ഫലാ ണല്ലോ അവിടു നേർന്നാല്
ഏ തന്നെ ഒരു ഭക്ഷണ ഒരു ഭക്ഷണപ്പൊതിക്ക് നൂറുപ്യ
ഇതാണെങ്കിലും പിന്നെ നേ നേരാ നത്ര ആക്കാണെങ്കിലും
ഉം
അങ്ങനെ പല നേർച്ചയും പല പോലെ എത്തിയ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടു അങ്ങനെൊക്കെ നമ്മളൊ ആഗ്രഹണല്ലേ ത് ഒരു ഏതൊരു ഒ ഒരുരാണാവ ഒരു പെണ്ണു ഒരാഗ്രഹ ആണല്ലോ
ഉം അതല്ലെ
ഉ അൊ ഏതായാലും ഉള്ള അലഹംുില്ല ഇനി ആയുസവും ആരോഗ്യവും ഒക്കെ ഉള്ള തര മറ്റ നമ്മക്ക് ഓൽക്ക ഒക്കെ തരട്ടെ എല്ലാം കാണാനോ
പറന്ന
ഇപ്പത്തെ കാലവും അങ്ങനത്തെ ഒരു കാലഘട്ടം ത ഇന്ന് കണ്ടവന ഇപ്പം കണ്ടോനപ്പം കണ്ടുന്ന് പറയാ
അതെ അതെ അതെ
ആഹ
എന്ന ഞങ്ങ അടുത്ത് ചങ്ങായി വെ ചിത്ര പെട്ടെന്നാ മരിച്ചെന്നു രാവിലെ തന്ന വേദന കളിക്കിയതാ അത് ഏതു പദാ അറ്റാക്ക ആാണ് ഇല്ല ഒരു അസുഖ ഇല്ല പത്തിരത്തേ വയ െങ്ങ ചങ്ങ എ കൊഴ കണം കഴിച്ച രാവിലെ തലവേദന ആന്ന് കടന്നതാ എന്ന ഉച്ചക്ക് പിന്നെ നെഞ്ഞുവേദനയും കുറ ണ്ടായി എന്നൊക്കെ പറഞ്ഞഞ്
ഉം ഉം
ായിട്ട് പിന്നെ ഉച്ചക്ക് ഒന്ന് നീച്ച് ചായ കുടിച്ച്ു ചേച്ചിക്ക് ചോറ്ഴച്ചാണ്ട് വീണ്ടും കേശാി ചോറ് ചോറയ്ച്ച ചോറ് മുഴുവൻ ഇങ്ങട്ട് ഛർദിച്ചു
തന്നെ
വീണ്ടും പോയി റൂമിലെന്നെ പോയി കെടന്നതാണ്ർഞ്ഞ്. കെട്ന്നാണ്ട് പിന്നെ പോയ് ചെങ്ങായ്മാര് പോയ് വിളിച്ച് നോക്കുമ്പോ നീച്ച്ണില്ലാർഞ്ഞു.
പടച്ചോനെ അത്രേ ഉള്ളു കുറെ അങ്ങനണ്ട് പ്പോ ഇഷ്ടം പോലെുണ്ട് ഇപ്പ അങ്ങനെ ചെറുപ്പ ചെറുപ്പക്കാരന്മാര് ഇഷ്ടം പോലെ അങ്ങനെ മരിക്യ
ഉം ആ ഒന്ന് അലോയ്ച്ചൂടി ണ്ടാവൂല ഓൽ ന്ന് മർച്ചും ന്നൊരു ചി
ആ ഒരു നാൽ മുപ്പത് വയസ്സിൻ്റെ ഇങ്ങട്ട് അടീക്ക് എന്തോരു മരണമാണ് ലേ ങ്ങട്ട് ഈ പെണ്ണുങ്ങളിം കുട്ട്യാളിം
അതന്നെ നമ്മള തില് പറഞ്ഞില്ലേ കിയാമത് നാൾ അടുക്കാനാവുമ്പോ വിധവകൾ അധികരി
ആ എന്താപ്പ നമ്മള കിയാമത്തിനാൾ അടയാളങ്ങളിൽ. ഇപ്പൊ എന്തല്ല്യാ ത്തത്. ആ അടയാളങ്ങളില് ഫുള്ളുണ്ട്. ഞിപ്പോ വല്ല്യ വല്ല്യ ടയാളങ്ങൾ മാത്രേ
അതെ അതെ അതെ.
ഉം ബാക്കി എല്ലും ഇത് നമ്മളെ മ. ആ മ മദർസ് പഠിക്കുമ്പോ ഒരു പാരഗ്രാഫ് ണ്ട് നമ്മക്ക് ഈ ചെറുമാതിരിള്ള കാര്യങ്ങള് ഫുള്ള് ഒരു പാരഗ്രാഫ് ണ്ട് കിയാമത്ത് നാളുടെ അടയാളം അത് മുഴുവനും അയ്ല് അധികു ആയി.
ഉം ഇനി വല്യ വൽത് വരാണ്ട് ഇനി സെക്സിന്റെ കാര്ങ്ങൾ വും പറഞ്ഞ സെക്സും അധികരി ച്ച്
ആഹ് അത അതന്നെല്ലെ ഇപ്പൊള്ളു. അത്പ്പോ എന്താപ്പൊള്ളെ ഒരു വിഷയ ണ്ടോ. അതന്നല്ലേ ള്ളു പ്പോ ചെറിയ പീയ കുട്ട്യാളെ വരെ ആറു മാസായ കുട്ടികളെ വരെ പീഡന കേസല്ലേ ഇനിപ്പോ എന്താ വരാൻള്ള എല്ലു ആയി. സമയോ സമയം പറഞ്ഞ മാതിരി ആ ഓ ആന ഒരു ദിവസംന്ന് പറഞ്ഞത് ഉ മണി കൂറുകളൾാവും അങ്ങനെ മിനിറ്റ് അങ്ങനെആയിആയി ദിവസം തന്നെ ഇപ്പൊ ഒരു മണിക്കൂറിന്റെ ഒര അവസ്ഥ ആയിരുന്നു ഒരു ദിവസം ഉ എന്തോ ഒരു വെള്ളിയാഴ്ച ആവുക
ആഹ അങ്ങനെ ആലോചച്ച ബേ മനസ്സിലാവ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച്യ രണ്ട ദിവസം കഴിഞ്ഞ പിന്നീ വെള്ളിയാഴ്ച എത്ര പെട്ടെന്ന വെള്ളാഴ് ഉ ഉ ദിവസങ്ങളൊക്കെ ആയി ആഴ്ചകളൊക്കെ ദിവസങ്ങൾ പോലെ കടുക്കുന്ന
ഉം അതന്നെ എല്ലാം
ഈ കൂട്ടത്തിലൊക്കെ ഈമാൻ ഇസ്ലാമൊക്കെ ഇല്ല ഇല്ല കഴിച്ചില്ല
അ അ ശരിന്നാണ് ആഹ ഉ അയിനൊരു അയിനൊരു ഇബിലീസ് ആണല്ലോ ഇപ്പൊ ഈയ ഒരു മൊബൈല് ഉം നമ്മളൊക്കെ ഇപ്പ ആ ഒരു രീതി ല്ല ഇപ്പ എത്രയെ ഉ ചെല്ലണ്ടി ഇണ്ടാക്കേണ്ടി ഒക്കെ ടൈം ഇപ്പൊ ഈ ഫോണമേൽ ചില വഴിക്കുകല്ലേ ഈ ഫോൺ ഇല്ലാത്ത ഒന്ന് എത്ര എന്തൊ തെ ജല്ലിനി
ഉം ഇപ്പ ഫുൾ ടൈം ഒന്ന് നോക്കിയാ അടുത്ത ചെട്ടി അടുത്ത ചെട്ടി അടുത്ത ചെട്ടി അങ്ങനെ പോയി പോയി പോയി പിന്നെറ്റവും കിട്ടും ഇഷ്ടംപോലെ നെറ്റും
നെറ്റു ഉണ്ട് ഇതുണ്ട് അങ്ങനെ ഏതായാലും
അല്ല ഒന്ന് കഴിഞ്ഞാൽ ഒന്നല്ലല്ലോ കാൺണത്.
നമ്മളിപ്പോ ഒന്നിനാവും തൊറക്കണത് പക്ഷേ നമ്മള് ഒന്നല്ല കാണന്ന്